ആഹ് കേക്ക്ണ്ടല്ലേ. ആഹ് ആഹ് സുഖല്ലേ? എന്താ വർത്താനം?
ഒക്ക സുഖാണ്.
ആഹ് ഓഹ്, എന്താ പണി? വെറുതെയിരിക്കല്ലേ, മക്കളൊക്കെ പോയിട്ടുണ്ടാവും. എന്താ ചെയ്യണെ ഇങ്ങള്?
ഇല്ലാ ഒന്നും ചെയ്യണൊന്നുല്ല.
ആഹ് മക്കളൊക്കെല്ലേ?
ആഹ് ഇണ്ട്.
ആഹ് അപ്പൊ സ്കൂള് പോയിണ്ടാവൂല്ലേ? ആഹ് അപ്പൊ ഫ്രീ ആണല്ലോല്ലേ?
ഉം
ഫുഡൊക്കെ കയിച്ചിങ്ങനെ കെടക്കെയാരിക്കല്ലേ?
ആഹ്
ആഹ് ആഹ് ആഹ്, വേറെന്താ വർത്താനം?
ഒക്കെ സുഖാണ്. കൊഴപ്പൊന്നുല്ല.
ഏഹ് അയ്ശരി, പിന്നെന്താ? ഫുഡോക്കെ എന്തേയ്നു? സാദാ ചോറോ?
സാമ്പാറും ഉം ബി ബീഫുവെയ്നു.
ബീഫ്ല്ലേ, നിങ്ങള് ഫുഡ്ണ്ടാക്കൊ? നല്ലോണം ഫുഡ്ണ്ടാക്കൊ?
ആഹ് ഫുഡ് കൊറച്ചൊക്കെണ്ടാക്കും.
ഏഹ് വെറൈറ്റിയക്ക എന്തേലും ഉണ്ടാക്കൊ? വെറൈറ്റി ഡിഷൊക്കെ യൂട്യൂബില് നോക്കിലേ. ആഹ് എല്ലാരും അങ്ങനെ തന്നെപ്പോ ഇപ്പ എല്ലാരും അങ്ങനെയാണല്ലോ. യൂട്യൂബ് ഉണ്ടായോണ്ട്. എല്ലാം പരീക്ഷിക്കും ഒക്കെ നോക്കിക്കാണ്ട് പരീക്ഷിക്കൂല്ലേ. ആഹ്, മക്കളൊക്കെ വല്യ മക്കളായോ?
ആഹ് കൊറച്ചൊക്കെ ബിരിയാണി എന്തൊക്കെ കൊറച്ചൊക്കെ വെക്കും ചെയ്യും ഒരു പത്ത് കിലോനൊക്കെ വെക്കും.
ആഹ്, പത്ത്കിലോനൊക്കെ വെക്കൂല്ലേ?
ഉം
ആഹ്, നിങ്ങള് പൊറത്ത് കൊടുക്ക്‌ണ്ടോ?
ഇല്ലല്ല ഞങ്ങളൊരുവിധം പരിപാടിക്കൊക്കെ ഞാൻ തന്നെ വെക്ക.
ഓഹ്, അപ്പൊ നല്ല കുക്ക് തന്നേണല്ലോ.
ഉം
പത്ത്കിലോനക്ക വെക്കാ അറിയണ നല്ലൊരു അയിന്റെ പാകൊക്കെ കറക്റ്റ് അറിയണെങ്കിലേ നല്ലൊരു ഇതാണല്ലോ. ഉം
വേറെന്ത്‌ര്? ച്ചില്ല. പത്തിലോനക്കെ വെച്ച്.
വെക്കൂലേ അത് ശെരി. ആഹ്, പത്തിലോനക്ക വെക്കലുണ്ടല്ലോ. മന്തിയൊക്ക വെ ക്കൊ മന്തിയോ മന്തി സു അടിപൊളി ആകൊ?
ആഹ് കൊയപ്പല്ല. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ്ല്ലേ.
അതെന്തേ നിങ്ങള് സാധാമാതിരി എല്ലാം ഞങ്ങള് നിങ്ങ എന്തെല്ല എടുമപ്പോ മന്തിയാവുമ്പോ
മന്തീല്
ഇഞ്ചി വെളു അങ്ങനൊന്നും ഇടുല്ലല്ലോ. ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ഇടൂല്ലല്ലോ.
ഞാൻ ഒരു മൂടാ ചെല സമയത്തിടും ചെലപ്പോ ഞാൻ എന്ത്‌ ചെയ്യാ അറിയോ ഈ ചിക്കന് ഒ ഒര് പം ഇതിക്ക് വെക്കാ വെക്കാൻ ഉദ്ദേശിക്ക്ണ പാത്രത്ത്ക്ക്‌ ഊറ്റിയ ചിക്കൻ ഇട്ടിട്ട് അയ്ക്ക് കൊർച്ച് കുരുമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാവുടും പിന്നെ ഏഹ് മാ പച്ച് എത്താനുവാ ക്യാപ്സിക്കോ അതിടും പിന്നെ ലേശ കളറിടും ഏഹ് പട് ട്ടാ, പൂവ്, ഗ്രാമ്പൂ അങ്ങൻത്തെ അത് ഇടും.
ആഹ് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് അങ്ങൻത്തെ ഇടോ?
ആഹ് കൊർച്ച് ചെൽപ്പോ ഓരോ മൂടാ ചെൽപ്പം ഇടും ചെൽപ്പം ഇടൂല അങ്ങനെക്കെ പല മോഡലും ചെയ്യാന്നല്ല ഇതില് ലേശം മല്ലിച്ചപ്പ്, മാഗി ക്യുബ് ഇതൊക്കെപ്പാടെ ഇട്ടിട്ട്
മേഗിക്യുബ് നമ്മള് എത്രണ്ണം ഇടും നമ്മളെ ഒരു കിലോനക്കൊക്കെ എത്രണ്ണടും ഇങ്ങള്?
ഞാന് ഒന്ന്
ഒന്നിനേ ഇടുള്ളുല്ലേ ഒരു കിലോൻക്ക് ഒന്നന്നെ മതി രണ്ട് പാ ആ ഒരു പേക്കില് രണ്ടെണ്ണം
ആഹ് ര അഹന്നെടും
അത് അത്ര മതിയാവൂല്ലെ ചെൽപ്പം നല്ല ടേ റ്റ്ണ്ടാവള്ളു ചെൽപ്പം നല്ല പ്പ് ചെൽപ്പ ആ ചൊയ വരൂല്ല അങ്ങനെക്കെയാ ചെൽപ്പോ നല്ല ടേസ്റ്റ്ക്കാരം നമ്മളെ പൊർ ത്ത്ന്ന് കിട്ട്ണ മാതിരില്ല ആഹ് ടേസ്റ്റ് ഇണ്ടാവും ചെൽപ്പം എന്താവും എല്ലം ഇ ഇട്ടാന്നും ചൊയ വരൂല അങ്ങനെക്കെ ചെൽപ്പം ആകും ഇന്റെ ഇങ്ങൾതെ ഇപ്പളും ആഹ് ഒര് ടേസ്റ്റാണോ മന്തി മാറ്റിണ്ടാകും അല്ലെ? അതെ ആഹ് നമ്മ നമ്മള് പൊറത്ത്ന്ന് കഴിക്ക്ണാ ആഹ് മന്തിന്റെ ആഹ് റെസിപ്പി ഇണ്ടെങ്കി ഇങ്ങള് നോക്കി ഇണ്ടാക്കാല്ലോ പിന്നെ ഞങ്ങ
ഇന്റെ മക്കള് പറയും ഇങ്ങള് മോഡല് വേണ്ട ഇങ്ങള് ഇങ്ങളെ മൈൻഡിൽ ഇണ്ടാ ക്കണോ അതാ രസോ പറയും ഇങ്ങള് ഇങ്ങനെ ഓരോന്ന് കണ്ട് അതുപോലെ ഇണ്ടാക്കിരുത്. ഞാൻ ബിരിയാണിയക്കെ പലേ മോഡലും ട്രൈയ്യെയ്യ് അപ്പം മക്കളറിയും ഇങ്ങള് ഇങ്ങളെ ഐഡിയേൽ ചെയ്താ മതി ഇങ്ങളെ
ച്ചെഹ് അയില് നോക്കണ്ടാന്നില്ലേ നമ്മളെ നമ്മള് ഇഷ്ടത്തിന് ചെയ്യാം അത് ശരി നോ നോക്കുമ്പളേക്കാരം ചെലപ്പോ അത് എന്തെങ്കിലും ആവ്വാല്ലെ. ആഹ് മക്കളൊക്കെ വലിയതായിട്ട് ഇണ്ടാവൂല്ലെ?
ഒന്ന് എട്ടിലും ഒന്ന് ഏഴിലും
ആഹ് അത്ര ആയുള്ളുല്ലേ വലുത് എട്ടിലായിട്ടുള്ളുല്ലേ അത് ശെരി. പിന്നെന്താ വേറെന്തെ എന്താ ഉച്ചക്ക് വെറുതെ കെടക്കലോ? വെറുതെ ഇങ്ങനെ കെടക്കൂലേ ഒറങ്ങോ ഇങ്ങള്?
ആഹ് ഗ്യാപ്പിട്ടിയാല് ഒറങ്ങും ഉം
ഒറങ്ങൂലേ ക്ലാസ്സ്‌ കഴിഞ്ഞ് വരുമ്പോത്ത്നഹ് ചായയും കടിയൊക്കെ വാണ്ടേ? സ്കൂള് വിട്ട് വരുമ്പോത്തിന് ആഹ് ഇണ്ടാക്കേണ്ടി വരുല്ലേ?
ഉം
ശരി
നിങ്ങളെ മക്കള് വരുമ്പോ ഉം ഉം
കടിണ്ടാക്കുലേ?
ഉം ഉം
ഉം
പിന്നെ കൊഴപ്പൊന്നുല്ല ആഹ് മഴയ്ണ്ട് നല്ല മഴന്നെ.
ആഹ് ഇവിടെ കൊർച്ച് എടക്ക് നല്ലോ പെയ്യും പിന്നെ നിക്കും അങ്ങനെയാണ്. ഇവിടെ ഇവിടെ പിന്നെ മയയൊക്കെ പെയ്യണത് നമുക്ക് അറിയും പാടായോണ്ടേ അവിടെ വെള്ളം എങ്ങനെ കാണും ഞമ്മള് എത്ര മയ പെയ്താലും നമുക്ക് വെള്ളം കേറൊന്നുമില്ല പക്ഷെ പാടാണ് മുറ്റം റോട്ടിലൊക്കെ വെള്ളം ഇങ്ങനെ നിക്കണണ്ട് തോടുണ്ട് അങ്ങനെ യൊക്കെയാണ് പക്ഷെ ഞങ്ങളെ വീട്ട്ക്ക് കേറൂല അപ്പുറത്തെ വീട്ട്ക്കൊക്കെ കേറും നല്ല പെരും മയത്തൊക്കെ കേറും
മ്മ്
അതെമാരിപ്പം നല്ല മയ്യാവുമ്പോള് കേറലുണ്ട് പിന്നെന്താ
ഇന്ന് കൊയപ്പൊന്നുല്ല അങ്ങനെ പോണ്
ആഹ് ആഹ് ഇന്ന് എന്ന്ട്ട് കടിണ്ടാക്കാൻ തീരുമാനിച്ച് ഇപ്പൊ തന്നെ രാവിലെ തന്നെ പ്ലാനായി നമ്മള് എന്താ കടി ഉണ്ടാക്കേണ്ട
ഇന്ന് അങ്ങനെ പറയേനില്ലേ ലേശം ചെറുപയറു പരിപ്പിന്റെ പായസം ഉണ്ടാക്കി
ആ അടിപൊളി ആവൂല്ലോ മയേത്ത് നല്ല ടേസ്റ്റ് ആവൂലോ ഓഹ് മയേത്തന്നെ പായസം കിട്ടണ്ടേ അല്ലേ അതെന്നെ ഏഹ് ചെറു ചെറുപയറ്പരി പ്പല്ലേ നല്ല ടേസ്റ്റ് ആണല്ലോ
ആഹ് ഇപ്പൊ കൊറെ ദിവസായി ഞാൻ അങ്ങനെ അത് ട്രൈ ചെയ്യണം വിചാരിച്ച് കുറേ ദിവസം ആയി അത് കുടിക്കാനൊരു പൂതി അപ്പം അത്
പൂതില്ല മഴ പെയ്യുമ്പോ അല്ലെലും പായസന്നെ നല്ല ടേസ്റ്റ് അല്ലേ അതുപോലെ പയം പൊരി അങ്ങനെയൊക്കെ സ് അങ്ങനത്തെ സ്നാക്സ് ഒക്കെ നല്ല ടേസ്റ്റ് ആണ് നല്ലെ കോഫിന്റെ കൂടെ നല്ല ടേസ്റ്റ് ആണല്ലോ ന്തെ നിങ്ങൾ ചെയ്യണേ എന്ത് ചെയ്യണേ അപ്പൊ ഹസ്ബെന്റോ എന്ത് ചെയ്യണെ ഇവിടില്ലേ നാട്ടിലില്ലേ ട്ടിലില്ലേ ആ ഐശെരി അപ്പോല്ലാരും ഫുഡ്‌ കയി ണ്ടാവുംല്ലേ
ആഹ് ഫുഡ്
കഴിച്ചിട്ട് പോവൂല്ലേ അത് ശരി മക്കളൊക്കെ വീട്ടിക്ക് വരൂല്ലേ
ഇല്ല മക്കള് കൊണ്ടോവും മക്കള് പ്രൈവറ്റ് സ്കൂളിലാ
ആഹ് അപ്പൊ പിന്നെ കൊണ്ടുപോകേണ്ടിവരുല്ലേ
ഏഹ്
അയ് ശെരി നല്ല മറ്റൊരു സാധാ സ്കൂളായന്നെ കൊണ്ടുപോണം പിന്നെല്ലേ
ഏഹ്
കറുത്ത കോട്ടൊന്നും പറ്റൂലല്ലോ ചെലോല് അങ്ങനെല്ലേ ഗവൺമെന്റ് സ്കൂളായാൽ തന്നെ ഓൽക്കാ കൂട്ട് പറ്റൂലല്ലോ അങ്ങനെ ഇത് ഇൻ്റത് അങ്ങനെ പ്രൈവറ്റില് തന്നെയാന്നു എട്ട്ക്ക് മാത്രംപ്പോ എട്ട്ക്ക് മാറ്റി ഇപ്പതാ ഗവർമെന്റിലായി എന്നാലും ഫുഡ് കൊടുത്തേക്കും ഓന് ആടുത്തെ ചോറ് വാണ്ടന്ന് ഒരു വട്ടം കൂടി മാങ്ങി നോക്കിട്ടൊന്നുംല്ല പക്ഷെ വാണ്ടാ വാണ്ടാ പറീം അപ്പം പിന്നെ കൊടുക്കും ഓൽക്കും ഓരുത് ഏഹ്
രാവിലെ ഒരു തെരക്കാണ്
ആഹ് തെരക്കാണ് അത് കയിഞ്ഞാ പിന്നെ ഫ്രീ ആവും പതിനൊന്ന് മണി വരെ പിന്നെ നമ്മള് ലെ അങ്ങനെ ഉച്ചഭക്ഷണവും അത് ഓലെ പറഞ്ഞയക്കലും ഒക്കെ ആയിട്ട് തിരക്കാവും അത് കഴി ഞ്ഞ് പിന്നെ എല്ലാം വൃത്തിയാക്കിയ പിന്നെ ഫ്രീ ആയിട്ടിരിക്ക എങ്ങനെ മയയാകുമ്പോരു മടിയാണ് ലേ മയ ആകുമ്പോ തന്നെ പണിക്കുവാണ് മുറ്റത്തിറങ്ങാനക്കെ മടിയല്ലേ എന്ത് എല്ലാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെണ്ടൊ വീട്ടില് നിങ്ങളെ.
ഫ്രൂട്സോ
ആഹ് അല്ല നമ്മളെ എന്തെലും ചക്ക മാങ്ങ അങ്ങനത്തൊക്കെണ്ടോ.
ചക്കണ് ഉണ്ട് പിന്നെ മാവുണ്ട് റമ്പൂട്ടാൻ ണ്ട്.
ആഹ് റംബൂട്ടാൻ ണ്ടാവൂലേ റംബൂട്ടാൻ നല്ല ടേസ്റ്റ് അല്ലേ. ഇപ്പൊ സീസണാലേ റമ്പു
ഞങ്ങളെ നേരെ മുന്നില് കൊർച് സ് സ്ഥലണ്ട് അമ്മോന്റെ അതില് ഫുള്ള് റംമ്പൂട്ടാന.
ആഹ് അത്ങ്ങൾതന്നെ.
അല്ല അമ്മോന്റാണ് പക്ഷെ ഞാൻ എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും.
ഓഹ് റംമ്പുട്ടാൻ ഫുള്ള് അയിന്റെ തൈകള് മാത്രോ?
അല്ല അയിന്റെടെ വേറും തൈകളുണ്ട് ന്നാലും ആഹ് അത്ങ്ങനെ പഴുത്ത് ചോന്ന്ക്കണ കാണാ നല്ല സ്
ഓഹ് നല്ല രസേക്കാരം നല്ല ടേസ്റ്റ് ആണ് എനിക്കിഷ് ടാണ് പക്ഷെ ഇവിടെ വലിയതായിട്ടുള്ളൂ. കായ ഉണ്ടായില്ല പിന്നെ അവിടുുന്നത് കിട്ട് ഞങ്ങളെ അടുത്തുന്നൊക്കെ കിട്ടല്ണ്ട്ട്ടോ. ഓലൊക്കെങ്ങനെ കൊറച്ച് തരും പിന്നെ വാങ്ങാൻ കിട്ടുവല്ലോ നല്ല ഉം
എന്തായില്ല. പക്ഷെ ഞങ്ങൾ ബുദ്ധിമുട്ടായില്ല ഞങ്ങൾകത് കിട്ടും.
അതെ ഇവിടെ പിന്നെ ഇവിടെ ഇങ്ങനെ മ റ്റതൊക്കെ ഉണ്ട് മാ മാങ്ങ ചക്ക പിന്നെ ഞാവൽപ്പഴം അങ്ങനത്തൊക്കെണ്ട്. റമ്പുട്ടാൻ പിന്നെ ണ്ടായിട്ടില്ല. അത് വരുന്നുള്ളു വല്ല്യതായി വരുന്നുള്ളൂ കായണ്ടായില്ല.
ഉം
പിന്നെ വേറെന്താ വർത്താനം ഇങ്ങളെ.
ഉം ഏഹ്
വേറെന്താ ചെടിയൊക്കെണ്ടാക്കോ?
ഏയ് ചെടി പരിപാടില്ല. ഒക്കെ കൊറോണ സമയത്ത് നിർത്തി.
ഏഹ് അപ്പൊ ചെടി ചെടി ഒറ്റൊന്നുല്ല വീട്ടില്.
അത് രണ്ട് മൂന്ന് ചട്ടിയിലുണ്ട് തിരിഞ്ഞു നോക്കെല്ല ഞങ്ങൾക്ക് മടുത്ത് പോയി.
ആഹ് എന്താ ഇഷ്ടെല്ലാത്തെ.
അത് കൊറോണ സമയത്തൊക്കെ ഫുള്ള് ഉണ്ടാക്കീനി പിന്നെ തിരിഞ്ഞോക്കാതെണ്ട് മട്ത്ത്. ഇപ്പല്ല്യ ഇഷ്ടല്ല.
ആഹ് പൂക്കള് ഇല്ലതോന്നില്ലേ. പൂക്കളൊക്കെണ്ടാവുമ്പോ നമ്മക്കൊരു ഇഷ്ടാണല്ലോ നോക്കി നിക്കാനല്ലേ പൂക്കള്ണ്ടാ പച്ചക്കറിണ്ടാകൂലേ ഓഹ് അത് ശരിയാ അപ്പൊ വീട്ടിലാ
പിന്നെ മുന്നിലൊക്കെ ഷീറ്റിട്ട്ണ് വീടിൻ്റെ മുന്നിലൊക്കെ അപ്പോ ചെടി കുഴിച്ചിട്ടാ അതിനൊട്ട് കാര്യവുല്ല
ആഹ് ഇണ്ടാവത്തു ഉണ്ടാവുണ്ടാവൂലലേ
ഉം ഞാൻ പിന്നെ അയ്മക്ക് മയ്ന്റില്ല
ഏഹ് ശരി
അങ്ങനെ
ഇന്റെ പിന്നെ പച്ചക്കറി പച്ചക്കറി പിന്നെ വള്ളായോണ്ടിപ്പണ്ടാവ്ണില്ല മഴായോണ്ടേ ചെടിണ്ട് ഉം ചെടിണ്ട് പറയ ചെടി നല്ലോം കുയ്ച്ച്ടും ഹ്മ്മ്, ഈ പാടായോണ്ടേ വള്ളം ഇങ്ങനെ കെട്ടിക്കണേ ഏഹ് പ ച്ചക്കറിയൊക്കെ കുഴ്ച്ച്ട്മ്പം പിന്നെ ചട്ടിയിലൊക്കെ ആഹ് അതാണ് ചെടി പിന്നെ ഇണ്ടാക്കും അത് പിന്നെ അതോ ടൊന്നും വള്ളം നിക്കൂല മുന്നിലൊന്നും പെ രണ്ട് സൈഡിലും ഇങ്ങനെ വള്ളം നിന്ന്കോണ്ടാണ് ക്ക് തന്നെ പാടായോണ്ടേ അങ്ങനെ ഹ്മ്മ് അതിന്റെ നല്ല വെയിലായപ്പൊ മഴൊന്നും ഇണ്ടാവൂല വിചാരിച്ചീനു പക്ഷെ ഇപ്പം മഴ പെയ്തു കൊണ്ട്ക്കെന്നെയാണ് ഇപ്പം മൂന്നീസായിട്ട് മഴന്നല്ലേ അയ്ന്റെടീ നല്ല വെയില്ണ്ടായ്നല്ലോ
ഹ്മ്മ് ഒര് പ്രത്യേക വെയ്ലുവാ
ആഹ് നല്ല ഓഹ് ഇപ്പ നല്ല പഓഹ് അടിച്ച്ണ വെയ്ലെന്നെ നമ്മള് പൊർത്ത്ക്കൊന്നും എറങ്ങാൻ വയ്യ വയ്യാത്തല്ലെ
ഹ്മ്മ്
നല്ല വെയ്ലേനു പക്ഷെ എന്ത് നമ്മുക്ക് ഒണക്കാല്ലൊക്കെ ഒണങ്ങിയങ്ങ് കിട്ടി ഇതേമാതിരിക്ക് തേങ്ങ വെട്ടീനു വെയില് കണ്ട്കാണ്ട് അവസാനം അതൊക്കെ കൊണ്ടേ കൊടുത്തു ചോന്ന്കാണ്ട്, പിന്നെ മഴപെയ് ഏഹ്
ഇന്റെതും അങ്ങനെ ആയിണ്.
ആഹ് ഇന്നട്ട് ഞാൻ കൊണ്ടേ കൊട്ത്തു അല്ല
വേം കൊണ്ടോയ് കൊട്ത്താ ഹ്മ്മ്
ഹ്മ്മ് ആഹ് ഇന്നാ ശെരി ട്ടോ, വേറെന്താ ഓക്കെ ഇന്നാ ശെരി ആഹ് ഇന്നാ ശെരി